സുഖം ഇന്നെന്താ പരുവ ഇങ്ങനെ പോന്ന് ഇപ്പൊ പിള്ളേരെല്ലാം ആഹ് മഴയല്ലാണ്ട്
വിദ്യാലയത്തിൽ പോയി ഞാ കുട്ടികള്
ആഹ് കുട്ടികളെല്ലാം വിദ്യാലയത്തിൽ പോയി അവിടെ എന്താ പരിപാടി
എന്റെ ന്ന് കല്യാണ വാർഷികം
അപ്പ ഇന്നെന്താ
അതുകൊണ്ട് ഇന്ന് പ്രത്യേകായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാന്നാ വിചാരിക്കുന്നെ ഇന്ന് രാവിലെ എണീച്ച് കുട്ട്യാൾക്ക് കുട്ടികൾക്ക് വിദ്യാലയത്തി കൊണ്ടു പോകൻ വേണ്ടി നല്ല കോഴി ഇറച്ചി വരട്ടിയതും ദോശയാക്കി നി
ഇപ്പൊ പരിപാടി ന്തായാ രാത്രി
ആഹ് അതെ അയക്കൂറ ബിരിയാണി വെക്കാന്ന് വിചാരിച്ചു
അതെങ്ങനെയാ നീ വെക്കല്
ആയ്ക്കൂറ ഞാൻ ഇന്നലെ വാങ്ങിയതാന്ന് തണുപ്പിക്കാൻ വെച്ചിന് തണുപ്പത്താ ഉള്ളെ അതിപ്പ ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കട്ടേയി പോയിന് അത് വെള്ളത്തിലിട്ട് തണുപ്പിക്കണം അത് തണുപ്പിച്ച് കഴിഞ്ഞിട്ട് മുറിച്ച തന്നെയാണ് ആഹ് വാങ്ങിയതാ അങ്ങനെ ആ മുറിച്ചത് ഇപ്പൊ തണുപ്പത്തന്ന് നല്ല ഇതാവല്ല അതെടുത്തിട്ട് നല്ലവണ്ണം കഴുകും കഴുകി കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയെല്ലാം ചതച്ച് ച്ചതച്ചിട്ട്
ആഹ്
പിന്നെ കുറച്ച് മസാല
ആഹ് അപ്പ വിനാഗിരി ഉപയ്ക്കൂല
അത് ചെറുനാരങ്ങയാണ്
ആഹ്
ചെറ്നാരങ്ങ ഒയ്ക്കും വിനാഗിരി ഉണ്ടെങ്കില് അത് അത്ര പറയാൻ പറ്റൂല അവരൊരിക്ക ഇടും അങ്ങനെ അതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് തണുപ്പിക്കാൻ വെക്കൂ ഒരു അരമ- ഏഹ് അല്ലാ കോർച്ച് മണിക്കൂർ
ആഹ്
അങ്ങനെ കുറച്ച് മണിക്കൂറ് തണുപ്പിക്കാൻ വെച്ചിട്ട് അതെടുക്കും അതെടുത്തിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കും അടുപ്പത്ത് വെച്ചിട്ട് ആഹ് വെളിച്ചെണ്ണയില് ഓയ ആഹ് വെളി വെളിച്ചെണ്ണയില്
ആഹ് വെളിച്ചെണ്ണ
വെളിച്ചെണ്ണയിലൊഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചെറിയ സ്പിയല ചെറിയ
ആഹ് ചെറിയ തീയില്
ചെറിയ തീയില് വെക്കും പൊരിച്ചിട്ട് ഇങ്ങനെ പൊരിക്കാൻ വെക്കും ആ പൊരിയുമ്പോഴത്തേക്ക് ഇപ്പറത്തുന്ന് ഉള്ളി തക്കാളി എല്ലാം മുറിച്ചിട്ട് വെളുത്തുള്ളി എല്ലാം മുറിക്കും മുറിച്ചിട്ട് മസാലയാക്കും
ആഹ് കൂടു കൂ കൂടുതൽ പൊരിക്കണ്ടല്ലോ കൊറച്ച് മതിയല്ലേ
ചെറുങ്ങനെ ചെറിയ തീയിലല്ലേ വെച്ചിന് അത അതാമ്പള്ത്തേക്ക് ഇടുന്ന് ഉള്ളിയും തക്കാളിയലും അടുത്തുള്ള ഒരു അടുപ്പില്
ആഹ്
അത്രണം വെച്ചിട്ട് വാട്ടും വാട്ടി കഴിഞ്ഞിട്ട് ഇതില് അയ്ക്കൂറന്റെ തലയിലുണ്ടല്ലോ തല ആ മറ്റുള്ള ഒറു ഒരു കഷ്ണങ്ങളുണ്ടാവുല്ലോ ആ കഷ്ണങ്ങളെല്ലാം ഈ മസാലയില് പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ആ കഷ്ണങ്ങളുട്ട് നല്ലണ്ണം വാട്ടും വാട്ടി കഴിഞ്ഞിട്ട് അത് നല്ല
ഉള്ളി ഇതിലേക്ക് ഇടേണ്ട മസാലയുടെ കാര്യമാ പറയുന്നത്
ആഹ് ബിരിയാണിക്കുള്ള മസാല ഉള്ളിയും തക്കാളിയും ഇതെല്ലാം ഒരു വെളിച്ചെണ്ണയില് പാത്രത്തിൽ നല്ലവണ്ണം വാട്ടും വാട്ടി കഴിഞ്ഞാല് ഈ മസാലപ്പൊടികളെല്ലാം ഇടുമല്ലോ
എന്തല്ലോ ഇടല്
കൊറച്ച് കൊത്തമ്പാരിപ്പൊടി ഇടും പിന്നെ മസാ മസാല ആഹ് ഗരം മസാല അതെല്ലാം ഇട്ടിട്ട് അത് കുറച്ച് ഈ അയിക്കൂറന്റെ ഈ ഞാൻ പറ അ തലയും മറ്റുള്ള പൊരിക്കാൻ പറ്റാത്തതെല്ലാം ഉണ്ടല്ലോ അതെല്ലോം പൊടിച്ച് മിക്സില് നല്ലോണം ചതച്ചിട്ട് അതിലിട്ടിട്ട് നല്ലവണ്ണം മസാലയാക്കും മസാല ആയിക്ക ആ നല്ല രസാ
ആഹ്
അന്നേരം അതെല്ലാം ആയി കഴിഞ്ഞാല് ഇതിപ്പോ അപ്പഴത്തേക്ക് നല്ല ചെറിയ പൊരിക്കലോ പൊരിക്കുവല്ലോ അങ്ങനെ പൊ ഇല്ല ഇല്ല പൊരി ക്കാണ്ട് അതെടുത്തിട്ട് എന്നിട്ട് അതിലിട്ടിട്ട് കുറച്ച്
ആഹ്
ഇതാക്കിട്ട് വെക്കും ആ മസാല മസാല വെച്ച് കഴിഞ്ഞാ പിന്നെ ചോറ് വെക്കും അരി ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് അരിയാ ഇടുക അല്ല വെള്ളം വെള്ളം
ഒൻ ഒന്ന് ഒന്നരല്ല
അല്ല ഒൻ ഒന്നിന് രണ്ട് ഗ്ലാസ്സാ നമ്മള് ഇടല് പൊതുവേ നമ്മള് ഞാൻ അങ്ങനെയാണ് ഞാൻ ഓരരിക്ക്‌ രണ്ടര ഗ്ലാസും ഇടും കുക്കറിലല്ല സാധാപാത്രത്തില് സാധ സാധാ ചെമ്പിലാ വെക്കുക വട്ടളന്ന് പറയും നമ്മള് വട്ടളത്തിലാ വെക്കുക നിങ്ങളെന്താ പറയുക
നമ്മള് അങ്ങനൊന്നും പറയില്ല ബിരി ബിരിയാണി പത്രം പറയും കൊ
ബിരിയാണി പത്രമെന്ന് പറയും ആഹ് ഉരുളിണ്ട് പക്ഷെ ഉരുളില് ഞാൻ വെക്കലില്ല അല്ല അതുകൊണ്ടല്ല അത് പിന്നെ ഉപയോഗിക്കാണ്ട് അങ്ങനെന്നെയാ ഉള്ളേ
ആഹ്
അത് എന്നിട്ട് ആ വട്ടളം പോലത്തെ ചെമ്പ് വെച്ചിട്ട് വെ പശു നെയ്യൊഴിക്കും എന്നിട്ട് കൊറച്ചുള്ളി ഇതാക്കും പൊരിക്കും പൊരിച്ച് കഴിഞ്ഞിട്ട് നീ എങ്ങനെയാ നെയിച്ചോറ് വെക്കല് ഞാൻ അന്നി ന്നിട്ട് അതില് നെയ്ച്ചോറ് ഇട്ടിട്ട് വറക്കും വറുത്തിട്ടു ചെറിയ ചൂട് വന്ന് കഴിഞ്ഞാല് ഒന്നിന് രണ്ട് ഗ്ലാസ്
ഞാൻ വറക്കലൊന്നും ഇല്ല വറുത്താ നല്ല ടേസ്റ്റാ
അതാ നല്ലേ അ അതേ എനക്കും എന്റെ കുട്ടികൾക്കും എന്റെ ഭർത്താവിനെല്ലാം ഇഷ്ടപ്പെടും
വറുത്തിട്ട് അത് കോരുവോ അല്ലാ അയിലേക്കന്നെ വെള്ളം ഒഴിക്കലാ
അല്ല അത് നല്ലവണ്ണം ചൂടാവും ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മള് ഈ തിളപ്പിച്ച വെള്ളം ഉണ്ടാവുല്ലേ തിളച്ച വെള്ളം അത് അയില് ഒഴിക്കും ഒഴിച്ചിട്ട് നല്ലവണ്ണം ഇളക്കി കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടും
ഒരിക്കാത്ത വറുത്തിട്ട് ഞാൻ ഇതുവരെ വറുത്തിട്ട് വെച്ചിട്ടില്ല
അങ്ങനെ കൂടുതല് വറ വറയാൻ വറന്നു ഇതാകരുത് കൊറച്ച് ചൂടാകാനേ പാടുള്ളൂ അന്നേരം നമ്മക്കൊരു മരം പോലെ ആയി പോവും ചോറൊരു വേവാത്ത പോലെണ്ടാവു അങ്ങനെ ആക്കിട്ട് പിന്നെ അതായി പിന്നെ ദമ്മിടും ദമ്മിട്ട് കഴിഞ്ഞാല് ഈ പൊരിച്ചതെടുത്തിട്ട് വേറെ മാറ്റി വെക്കു എന്നിട്ട് മസാല മാത്ര ത്തിട്ട് തട്ട് തട്ടായിട്ട് ദമ്മ്‌ ഇട്ടുകഴിഞ്ഞാല് മേലേ ഈ പൊരിച്ചത് എടുത്തു വെച്ചിട്ട് ആ ഒരു സ്റ്റൈലിന് വെക്കും എന്നിട്ട് പൊത്തിയിട്ട് അയിന് മേലേ ഒരു പാത്രം വെച്ചിട്ട് ചെറുതീയില്
ചെ ഹ് ദം ഇത്ടു.
ആഹ് ചെറുതീയിലയി കൊറച്ച് അയ്ന്റെ മസാലയില് ജോയിന്റ് ആവണ്ടെ അയ്ന്റെ ഒര് മണയെല്ല വര്ണ്ടേ അതങ്ങനെ ചെയ്യും അതാക്കിന് പിന്നെ കൊർ ച്ചി എന്താന്ന്. കൊറച്ച് മധുര ഇതെല്ലാക്കീന് കേക്ക് ഇണ്ടാക്കീനി.
ഒരേ ഇതിൽ ഇണ്ടാകു.
അല്ല ഇന്ന് കല്യാണ വാർഷികം ആയോണ്ട് ഒരു കേക്ക് ഇണ്ടാക്കി ഒരു ചെറിയൊരു കേക്ക് മുട്ടന ആഹ് ഞാൻ തന്നെ ഇണ്ടാക്കൂ നാല് മുട്ടയെടുത്ത് പിന്നെ. കൊറച്ച് പൊ മെയ്തപ്പൊടി എടുത്ത്.
ആഹ്.
പിന്നെ കൊർച്ച് മറ്റുള്ള പൊടിയെല്ലാ ഇടുത്ത് നാല് മുട്ട ന ല്ലണം ഈ മെഷീനില് അല്ലാ ഹ് അടിക്കുന്നതുണ്ട് മെഷീന്. അതിനോടടിക്കും എന്നിട്ട് അതില് നാല് മുട്ടക്ക്.
ആഹ്.
ആ ഒരു കപ്പ് ഇത് ഒരു ഗ്ലാസ്ണ്ട് ആ ഗ്ലാസിന്റെ ഇതില് കണ ക്കിന് പഞ്ചസാരയിട്ട് അടിക്കു അട്ച്ചിട്ട് കൊറച്ച്. ഈപ്പൊ സോഡാ പൊടി ഇടും.
അത് ആഹ് സോഡാപ്പൊടി.
ആഹ് സോഡാപ്പൊടി പിന്നെ ഒര്. മണം വരാന് ഒരു സ്മെല്ലിന്റെ ഒരു വള്ളൊയ്ക്കൂ.
ആഹ് മറ്റേ ഇന്റെ വെള്ളം ഒരു കറുത്ത കളർ അല്ലെ?
കറുത്ത കളർ ഒരു വെള്ളം അങ്ങനെ ഒയ്ക്കും അങ്ങനെ ആയിക്കഴിഞ്ഞാ ഒര്. കൊർച്ച് അട്ച്ചഴിനാല് മെയ്തി ഇട്ടിട്ട് കലക്കി അയി ചെറുതീയില് ഒരു പാത്രം വെച്ചിട്ട്. അതിൽ പശു നെയ്യ് ഒയ്ച്ചിട്ട് ചെറു തീയിൽ ചൂടാക്കാൻ വെക്കും.
ബത് മറ്റേ സ് സാധനല്ലെ തേക്ക ഹ് പശു നെയ്യ് ഒഴ്ക്ക.
ആഹ് പശു നെയ്യാ ഞാൻ ഉപയോഗിക്കൽ.
ആഹ് അപ്പൊ നല്ലരു ഹ് മണ ഉണ്ടാവുല്ലെ.
ആ പിന്നെ ഇത് ഐസ്ക്രീം മോൽത്തെ സാധനുണ്ട്.
ആഹ്.
പേരന്ക്ക് ഓർമ്മയില്ല ഐസ്ക്രീം മോൽത്തെ സ ധനം നല്ലണം ക ഇതാക്കും കടിയും. ഒരു സാധനത്തോണ്ട് ഇങ്ങനെ കടഞ്ഞിട്ട് ആഹ് ആഹ്. ന്നേരം അതന്നിട്ട് നമ്മള് തണുപ്പിക്കാൻ കൊർച്ച് സമയം വെക്കു എന്നിട്ട് ഈ കേക്ക് എടുക്കൂ. പിന്നെ പഞ്ചസാര വെള്ളത്തിൽ അലിച്ചിട്ട് പഞ്ചസാര. വെള്ളംപോ ലായനി ആക്കൂ ലായനി ആക്ക് ഇതാട്ട് ഇങ്ങനെ ഒര് പീസാക്കും മൂന്ന് പീസാക്കിയിട്ട്. അതിലിങ്ങനെ വെള്ളിതാക്കൂ.
ആഹ്.
കൊറച്ച് കൊടഞ്ഞിട്ട് ഈ ഞാൻ ആക്കി വെച്ചതില്ലേ.
ആഹ്. അതിലേക്ക് ജോ ഹ് ഇത് ചേർക്കും ലെ.
ആഹ് അയ്‌റ്റ് ഇട്ടിട്ട് അത് സ്റ്റൈലാക്കും സ്റ്റൈലാ. ക്കിട്ട് എന്തെങ്കിലും ഒര് എന്തെങ്കിലും സാധന ചോപ്പ് കളറാ എന്തെങ്കായിട്ട് അങ്ങനെ. വാ
അഹ് ഇ നീ ഇണ്ട ഹ് ഇണ്ടാക്കി വെച്ചാ.
ആഹ് ഇണ്ടാക്കി ഇന്നലെ ഇണ്ടാക്കി വെച്ച്.
ആഹ് അപ്പൊ പിള്ളേര് അത് ഇതാക്കാൻ.
അല്ലാ കുട്ടിയാള് വര്ണ അല്ലെ കുട്ടിയള് വിദ്യാലയത്തിൽ പോയിട്ടല്ലെ ഉള്ളേ.
ആഹ് വ എത്ര മണിയാവുമെത്താൻ
കുട്ടികള് അഞ്ച് മണിയാവും വരാന് ബർത്താവ് രാത്രി എട്ട് മണിയാവുമ്പളത്തേക്ക് വരൂന്ന് പറഞ്ഞെന് ആഹ് വിരിയാണി എണ്ടാ ക്കിട്ടില്ല അത് ഞാൻ പറഞ്ഞില്ലേ തണുപ്പിക്കാൻ വെച്ചിട്ടാ ഉള്ളേ അതിനി തണുപ്പ് പോകണോ
ഉം
എന്നാലേ അതിപ്പം വെക്കാൻ പറ്റും
പിന്നെ അതിന്റെ കൂടെ എന്തെങ്കും മറ്റിത് കക്കിരിക്കല
ആഹ് കക്കിരി ഇതാക്കൂ കൊറച്ച് ചമ്മന്തിയാക്കൂ തേങ്ങയും ഇഞ്ചി കൊറച്ച് ഇതെല്ലാം ഇട്ട് ഇട്ട് പച്ചമുളക് എല്ലാം ഇട്ടിട്ട് മല്ലിച്ചെപ്പ് പൊ പൊതീന ചെറുനാരങ്ങ അതെല്ലാം ഇട്ട് ട്ട് ഒരു ചമ്മന്തി എണ്ടാവും പിന്ന തൈര് ഇണ്ടാവും
ആഹ്
പിന്നെ അച്ചാറിണ്ടാവും
ആഹ്
പിന്ന മാങ്ങ പെഴുത്ത മാങ്ങ പിന്ന വത്തക്ക ആഹ് നമ്മള് അതെല്ലാം വെക്കൂ
ആഹ് തണ്ണിമത്തൻ
ആഹ് തണ്ണി മത്തൻ തണ്ണി മത്തനന്നെ ആഹ് പിന്ന ഞാ ഇതാക്കണംന്നെല്ലാം വിചാരിച്ചിന് എന്താണ്പ്പ
ഉള്ളില് മഞ്ഞ കളറ്ള്ള തണ്ണി മത്തൻ തിന്നേന നീ
ആഹ് ഒരിക്കെ എന്റെ ഭർത്താവ് കൊണ്ടത്തന്നിനി
നല്ല മതിരല്ലേ അത്
പക്ഷെ അമ്മ അങ്ങനെ മധുരി ല്ലാ ഒരേ പോലെ തന്നെയാണ് വെ
അല്ല ഞാൻ കഴിച്ചിന് നമ്മള അപ്പറത്ത വീട്ടിലെ ചേട്ടൻ കൊണ്ട്‌ വന്നതാ അപ്പൊ നല്ല നല്ല മധുരായിരുന്നു
അതെയൊ എന്ന ഞാൻ കണ്ടത് ഒരേ അങ്ങനെ ഇതായിട്ട് ഞങ്ങക്ക് തോന്നിട്ടില്ല പിന്നെപ്പ എല്ലാ മത്തക്കേം നിക്ക് ഉണ്ടായിന്നേരോ അതുകൊണ്ടാ തോന്നാത്തേ ന്ന റിയില്ല
അല്ല ഇപ്പ വേറെ മൂന്ന് തരത്തിലല്ലേ അമ്മ വാങ്ങുന്ന
ആഹ് മൂന്ന് തരത്തിലുള്ള വത്തക്കേണ്ട്
ആഹ് ഒന്ന് പൊറം മഞ്ഞയില്ലല്ലേ ഈ ചൊവപ്പ് അല്ല ഒന്ന് പൊറം മഞ്ഞ ഉള്ളിൽ ചോവ
ഉള്ളില് ചുവപ്പ് തന്നെയാന്ന് പൊറം പച്ചയുള്ളതാണ് ഉള്ളില് മഞ്ഞക്കളറ്
ആഹ്
അങ്ങനെയാണ്
ആഹ് മക്കക്ക് പഴങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടാ
കുട്ടികള് പഴങ്ങള് തിന്നുല്ല അവര് ഒരുപാട് പഴങ്ങളതാ ഫുൾ മോശാകുന്ന കുട്ടികള് പഴം തിന്നൂല്ല. പിന്നെ ഇന്ന് ഞാൻ വൈകുന്നേരം പഴം പൊരിക്കാന്ന് വിചാരിച്ചു.
വെളിച്ചെണ്ണയിലാ ഇതെല്ലാം പൊരിച്ചെടുക്കാ
എന്നാ ശരി
ആഹ് എന്നാ ഓക്കെ
ആഹ്